ഹലോ കേ ആക്കുന്നില്ലേ
ആഹ് കേൾക്കണിണ്ട് ഞാൻ പറയുന്ന
ആ ഇണ്ട് ഇണ്ട് കേക്കണിണ്ട് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞാ
ഏയ് ഉച്ചമയക്കത്തിലൊന്നല്ലാ ഞാന് കൊറച്ച് കഴിഞ്ഞിട്ട് വീട്ടില് പോണം അയിന് വേണ്ടീട്ട് ഇങ്ങനെ തയ്യാറെടുക്കണ്
കൊറച്ചണ്ട് എങ്ങിട്ടാ പോണേ
ഭക്ഷണം കഴി കൊറച്ചുകഴിഞ്ഞിട്ട് വീട്ടിൽ പോണം എന്റെ വീട്ടിലൊന്ന് പോണം ഉം ഞാനിപ്പ ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് നമ്മളെ കല്യാണം കഴിച്ച വീട്ടില്
ആ അതല്ലേ ഭക്ഷണം കഴി കഴിച്ച കഴിച്ചാ
ആ ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ലാ ഭക്ഷ കൊറച്ച് കഴിയും കഴിക്കുമ്പോ നമ്മള് ഒറ്റക്കായത് കൊണ്ട് ഞമ്മള് അങ്ങനെയൊക്കെയാണ് പരിപാടി എന്താ അതാ കുട്ടി കുട്ടീടെ കൂടെ അവിടെ ഇങ്ങനിണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നൂല്ലാ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു ഏ സാധാ ഫുഡ് സാധാ ഫുഡാണ് പ്രത്യേകിച്ച് ഒന്നുമില്ലാ ഉം കറി ഞാന് ഉപ്പേരിയാണ് നമ്മുക്ക് കറിയൊന്നും അങ്ങനെ പ്രാധാന്യമല്ലാ ആങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ടേ അപ്പൊ ഞാന് ഉപ്പേരിയും ഒണക്കമീൻ ഉണ്ടായിരുന്നു അതും
ആ ഓണമീൻ എന്ത് ബീഫുണ്ട് എന്തു ഉപ്പേരിയാണ്
പയറുപ്പേരി വെച്ചിട്ടുണ്ട് പയറുപ്പേരിയാണ് പറയാ
അത് മതിയല്ലാ
ഇവിടെ അയ്ന് ആരൂല്ലാ ഞാനും രണ്ട് കുട്ടി മം ഇവിടെ ഞാനും രണ്ട് കുട്ടികളും ഉള്ളൂ അപ്പൊ കുട്ടികള് സ്കൂളിൽ പോയി പിന്നെ ഞാനും ചെറിയ ആളും മാത്രേ ഉള്ളൂ കുട്ടികൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ലാ കുട്ടികൾക്ക് നമ്മളെന്താണോ കൊടുത്തിട്ടുള്ളത് അത് കൊണ്ടോവും
അപ്പൊ എന്താ ഇന്ന് മീന് വാങ്ങാനെ
മീനൊന്നും വാങ്ങീല്ലാ മീന് ഇത് ഇപ്പൊ പോളിങ്ങ് കാരണം വരവ് കൊറച്ച് കൊറവാ അത് കാരണം മീനൊന്നും വാങ്ങീല്ലാ ട്രോളി ക്ക് കാരണം കൊറച്ചു വരവ് കൊറവാണ് പറയാ മീനേ
ആ
ട്രോളിങ് കാരണം മീൻ വരവ് കൊറച്ച് കൊറവാണ് പറയ്
ആ അങ്ങനെ കുട്ടികൾക്ക് എന്താ ചിക്കനാണോ മീനാണോ ബീഫാണോ എന്താ കൂടുതല് ഇഷ്ട-
കുട്ടികൾക്ക് കുട്ടികൾക്ക് ചിക്കൻ കിട്ടിയാ ഉഷാറായി ചിക്കന് കൊണ്ട് വല്ല ബിരിയാണിയോ മന്തിയോ കപ്സേ ഇണ്ടെങ്കില് ഉഷാറായി പിന്നെ എന്താ വെച്ചാലും എപ്പളും നടക്കൂലാല വിചാരിച്ചിട്ട് ഞമ്മള് ഇണ്ടാക്കി കൊടുക്കണത് അങ്ങനെ കഴിക്കും
ആ
പക്ഷെ ഇന്നത് വേണന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിർബന്ധം പിടിക്കലോ ഒരു വാശി പിടിക്കലോ ഒന്നൂല്ലാ
എന്നാ വെക്കട് സ്പെഷ്യല് അധികം ഏത് ദിവസാ വെക്കല്
ഞാന അധികം വ്യാഴംമള്ളി വെക്കല് അന്നാണ് പോലെ എപ്പ ഉണ്ടാവുക ഉം വ്യാഴം വെള്ളി ഉണ്ടാക്കും കാരണം ഓലെപ്പും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉണ്ടാവുള്ളൂ
ആഹ
ഉ ഓല് പള്ളിയിലും മദ്രസയിലും അല്ലേ നിക്കണത് അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും ആഴ്ചയിലേ വരുള്ളൂ അപ്പൊ ആഴ്ചൽ വരുമ്പോഴാണ് ഞമ്മളെ എന്ത ഉണ്ട ഉണ്ട നമ്മള് സ്പെഷ്യല ആായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോ ആൾ വരുന്ന ദിവസം ഉണ്ടാക്കും പിന്നെ സിമ്പിൾയിട്ട് എന്തങ്കിലുംക്കെ കുട്ടൾക്ക് എന്തെിലും സ്കൂൾ കൊടുത്തേക്കെ സിമ്പിൾ ആയി് എന്തെിലും ഒക്കെണ്ടും അല്ല അതെ അങ്ങനെ ഞമ്മള ഒറ്റക്ക ആകുമ്പോ നമ്മള അങ്ങനൊ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കൂലേ നമ്മൾ ഉണ്ടാക്കുമ്പോളല്ലേ നമ്മക്ക് ആ ആഹ ആരുല്ലലോ പിന്നെ ആഹന്നാര അതാണ് അപ്പൊ പിന്നെ ഓലിക്കും അതെ ആളുകൾ കണക്കാക്കി കൊടുക്കണതല്ലേ കിട്ടുള്ളൂ അപ്പൊ എനിക്കും അങ്ങനെൊ ഇടങ്ങാറാാണ് ഇത് നമ്മള ഉണ്ടാക്കുമ്പോ എക്ക് കിട്ടാത്ത കേടൊന്നുംല്ല പക്ഷെ കിട്ടും പക്ഷെ എന്നാലും ഞമ്മളെ നമ്മെ കൈ കൊടുക്ക്പോ അത് തൃപ്തി വേറെല്ലേ
ആതന്നെ
ഉം
അപ്പൊ അങ്ങനെ ഞങ്ങക്ക് ഇന്നൊന്നുംല്ല നാള ഇപ്പൊ നോമ്പല്ലേ നാള മറ്റന്നാളും അപ്പളൊക്കെ ഇപ്പ എന്തായാലും ഉണ്ടാക്കണ്ടേ
ഉം ഉം ഉം
അങ്ങനെ വിചാരിച്ചു
ഉം ഞാന പിന്നെ അങ്ങനെ
എന്നും സ്പെഷ്യലിനോട് വലിയ താല്ര്മല്ല കാരണം ദിവസം നമുക്ക് സ്പെഷ്യൽന്നെ ആവും
അതെ
പിന്നെ ഹ് പിന്നെ ലാസ്റ്റ് ഇപ്പൊ പെരുന്നാളൊക്കെ നോമ്പിനൊക്കെ ഫുള്ള് സ്പെഷ്യല് പെരുന്നാക്കും സ്പെഷ്യല് അപ്പൊ നമുക്ക് ഒരു പണ്ടൊക്കെ എന് രസം
ഉം ഉം ഇത് പിന്നെ എന്താ വച്ചിട്ടാ നമ്മള് ദിവസം എന്ന് പറയുമ്പോലെ നമ്മുക്ക് സ്പെഷ്യൽന്നെ ആ
ആഹ പിന്നെ നമ്മളിപ്പോൊ ഒരു കുടുംബ വൂട്ടിൽ പോയാലോ അല്ലെങ്കിൽ കല്യാണത്തിന് പോയാലോ ല്ലേ എപ്പളും ഈ ഒരു സ്പെഷ്യലന്ന അല്ലേ
ആ അതെ അതെ
അ അങ്ങനെ എന്താാണ് കരുതും അപ്പ അങ്ങനെ ഇതാക്കും
മക്കളൊക്കെ പോയാ
ആഹ എല്ലാരും പോയി
ആ അ ജീ
ഇനി എന്താ പുൊറത്തേക്ക് കറങ്ങാൻ പോവോ
പുറത്തൊക്കെ ചെറ ടൈമിലൊക്കെ മക്കൾക്കും പാപ്പക്കും ഒക്കെ ലീവള്ള സമയത്ത് പോകവും
ആഹ
വാപ്പ ഉ വാപ്പക്ക് വായിച്ചുന്ന ആഹ വൈകുന്നേരത്തിന് ആ വൈകുന്നേരത്തിന് ഞാാന് പഴണ്ട് പഴംപൊലി ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് ആ
എന്റെറെ
പഴം പഴംകൊരി ഉണ്ടാക്കാ വിചാരിക്കുന്നുണ്ട് പറയേ
ആഹ പഴമ്പപൊരി ഇഷ്ടണ ഒക്ക്
പറം പഴം പൊരി ഇഷ്ടമാണ് പഴം പൊരിന്നല്ല പഴം ഇപ്പോ ഞമ്മെ ഉുന്നക്കായ ഉണ്ടാക്കി കൊടുക്കുക അല്ലെങ്കിൽ പഴം നെയ്യും തേങ്ങ ഇട്ടിട്ട് വാട്ടിിക്കൊടുക്കുക അങ്ങനെയൊക്കൊണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്
അതൊക്കെ ഭയങ്കര ഇഷ്ടവുംല്ലെ
ഉ ഉ അതൊക്കെ ഭയങ്കര
അപ്പൊ കൊഴപ്പില്ലല്ലോ
ഉം ഉ നെടുങ്ങളെ മക്കളൊക്കെ പോയോ
അല്ലാ
ഉം ഉ നിങ്ങെന്താ വൈകുന്നേരം മക്കൾ വരുമ്പോ കൊടുക്ക
അങനെന്നുമല്ല ഓല എന്താ ഓലക്ക അല്ലേ ന്യൂഡിൽസ്- ഒരു നാലരക്കൊക്കെ ന്യൂഡിൽസ് ഓ അല്ലെങ്കിൽ വേറെ എന്തെങ്കലുംക്കെ
ഉ ആഹ ന്യൂഡിൽസിനോട് അ ദയവമായിട്ട് നല്ല താല്പര്യ പക്ഷെ പക്ഷെ ഇപ്പ ഞാനെന്താട്ടെ ന്യഡിൽസ് വീട്ടന്ന് ആല കടൽ നിന്ന് വാങ്ങൂല ഞാൻ എവിടെ ദിവസം വീട്ടിൽ തന്നെ ഉണ്ടാക്കും പക്ഷെ മ് മ് നയൂഡിൽസ് എന്താച്ച നമ്മക്ക് ഒന്നും കൂടി വലുപ്പുള്ള എന്താ നൂല് അയക്കുന്ന മാത്രം
ആഹ അങ്ങെ ജോലീസ് നല്ലതന്നല്ല അത്രക്ക നല്ലതല്ലോ
അതെ അതന്ന ഞാൻ കടന്ന് വാങ്ങല വീട്ടന്ന് ഇണ്ടാക്കി കൊടുക്കുമ്പോ കട- ആ ആദ്യമൊക്കെ കടയിൽന്ന് വാങ്ങായിരുന്നു പിന്നെപ്പ ഞാന നോക്ക എന്നോട് ആദ്യമൊക്കെ കടയിൽന്ന് വാങ്ങിയിരുന്നു അപ്പ നൂലയൊക്കെ വീട്ടന്ന് തന്നെ ഇണ്ടാക്കുകന്ന്
അങ്ങനെയണല്ലപ്പ
ഉ അതെ അതെ പിന്നെ ഒന്നു ഈ കുട്ടികൾ കടയിൽ നിന്ന് വാങ്ങണത് ഒന്നും ഇപ്പ ഇത്ര നല്ലതൊന്നുംല്ല കുട്ടികൾക്ക് നമ്മൾെന്തെലും ഉണ്ടാക്കി കൊടുക്കുമ്പോ അതൊന്ന തൃപ്തിപ്പെട്ട്
ഞമ്മുടെ എളുപ്പപ്പണിക്ക് കട
ഉം ഉം അതണെ
അങ്ങനെ എന്നിട്ട് പിന്നൊ ഇനിയിപ്പോൊ വിരുന്ന് പോണ്ടോ നാളെ മറ്റ മറ്റേ നാളക്കെ ലീവല്ലേ
ഹ്ഹ്ഹ് മറ്റെന്നാൾ പ്രശ്നം ഇല്ല നാളെ സ്കൂള ലീവ്ണ്ടോന്ന അറിയില്ല പെട്ടന്ന് ലീവാണ് പക്ഷെ ഇനിയിപ്പ ഇന്ന് പോയാ നാളെ അങ്ങോട്ട് വരും വേണം കാരണം പോലെ ഇപ്പ നാളെ അല് വരുവോ നാളെ വരുല്ലേ അപ്പൊ അങ്ങനെ- ഓക്കെ
അപ്പൊ പോണണ്ടാവല അല്ലെ
ആ ആഹ ഇന്ന് പോയിട്ട് നാളെ വരും
ആ അന്ന് പോകും ആഹ കുട്ടികള് വന്നിട്ട്
ആ കുട്ടികൾ വന്നിട്ടന്ന് പോകും പിന്നെ നാളെ അങ്ങട് വരണം നാളെ ഓൾടെ വാപ്പം വരുവലോ സ്കൂളുണ്ട് സ്കൂള മദ്രസുമ്പാലീവ് കിട്ടിട്ട് ഒന്ന് പോകൂ വിചാരിട്ട് അപ്പ അപ്പ പയ്യാണ്ട കിടക്കണണ്ട് എന്റെപ്പാന്റെ അനിയനെ അപ്പ ആ ഒരു വയ്യാണ്ട കിടന്നിട്ട് ഞാൻ ആശുപത്രിയിൽ പോയിട്ട് ഒരു ദിവസം ഒരു വട്ടം കണ്ടതാണ് പിന്നെ പോയിട്ടില്ല അപ്പൊ ആൾക്ക് പറ്റ തീരെ വയ്യണും പറ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾങ്ങെ പോണംന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ രണ്ടും ലീവ് ഒരുമിച്ച് കിട്ടിയിട്ട് പോക്കക്ക് നടക്കൂല അപ്പൊ എ- എന്താണ് മദ്രാസവും സ്കൂളും എന്താ ഏതെങ്കിലും ഒന്നല്ലാത്തുമ്പോ നമ്മള് പോവയാണെങ്കിൽ- അതൊരു സമാധാനം അല്ലേ അപ്പൊ ഞാൻ എന്താട്ട- സ്കൂളിൽ പോകാതിരുന്നാല ഒരുപാട് എഴുതാനൊക്കെ ഉണ്ടാവും വാപ്പാക്ക് നീർക്കെട്ടാണ് എന്താണ് ഈ ബാക്ക് ഭാഗത്ത് ബാക്കില് നേരിട്ട് വന്നിക്കാണ് അപ്പൊ ആൾ വയ്യാണ്ടപ്പ നീക്കാൻ അങ്ങനെ ഉം ഉം
എന്നിട്ട് ഇപ്പ കൊറവുണ്ടോ
ആ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് കൂടെ നോക്കണ പക്ഷെ എന്നാലും ആൾ- മക്കാള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം ചെയ്യാനന്നും നിക്കൂല ആ ഒരാൾ കൂടെ തന്നെ വേണം ഉം അപ്പ നമ്മക്കഇപ്പോ എന്തായാലും വപ്പാന്റെ ആഹ ഉണ്ടാവ്‌വേ ഉം വാപ്പാന്റെ സ്ഥാനം തന്നെല്ലേ ഉം ഉം മഴന്താ പൊരു ചീഞ്ഞ മഴ അങ്ങനെ ഒന്നങ്ങനെ ചാറിങ്ങോണ്ട് എന്നാ നല്ലോണം ഇല്ലേനും അങ്ങനെ
ശരിക്ക് ശരിക്ക് അങ്ങഡ് പെയ്യണിണ്ടാവില്ല
അത ആഹ അതാണ് ഉം പെയ്യുമ്പോ ല്ല മഴയില്ല കാരണം അങ്ങനത്തൊരു അവസ്ഥ പിന്നെ എന്താ ഇങ്ങള നാട്ടത്തെ വിശേഷങ്ങള് നിങ്ങളെ നാട്ടത്തെ വിശേഷങ്ങൾ എന്താ ചോയിക്ക ഹലോ കേക്കണില്ലേ